ആഹ് അത്യാവ്ശ്യം
ആഹ് സുഖം.
ആഹ് മഴയൊക്കെട്ടെ
എന്താ
മഴയൊക്കെ ഉണ്ടോ അവിടെ?
ആഹ് ഇപ്പൊ ഇവിടെ മഴ പെയ്തോണ്ടിരിക്കുന്നു. മഴ പെയ്തോണ്ടിരിക്ക്‌ണ്.
ഉം ഇവിടെയും പെയ്തോണ്ടിരിക്കുന്നു ഫുഡൊക്കെ കഴിച്ചോ ഉച്ചക്കത്തെ.
ഇല്ല ഇല്ല കഴിക്കാൻ പോണം ഞാൻ ആ എനിക്ക് എ
എന്തോ
മീറ്റ്റോൾ കഴിക്കാൻ കൊതി തോന്നി അങ്ങനെ മീ
ആഹ്
മീറ്റ്റോൾ
അഹ് ഹാ ഹാ ഹാ ഹാ പിന്നെ വീട്ടിൽ ആരൊക്കെയുണ്ട്. ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ
ഹലോ
ആഹ് കേക്കാം റയ്ഞ്ചിന്റെ പ്രശ്നവുണ്ടോ
ഇല്ല ഇവിടെ ഫുൾ റേഞ്ച് ആണല്ലോ
ആന്നോ കേക്കുന്നില്ലായിരുന്നു ഒന്നും.
ഹലോ ഹലോ
ഞാനും വീട്ടിൽ ആരൊക്കെയുണ്ട്
ആഹ് അമ്മ പപ്പാ ചേട്ടൻ ആ അനിയത്തി.
അഹഹാ ആഹ് ഒത്തിരി പേരുണ്ടല്ലേ ഉം മാരേജ് കഴിഞ്ഞ ആന്നോ അതോ.
ആഹ് മാരേജ് കഴിഞ്ഞതാ.
കഴിഞ്ഞതാ കുട്ടികളൊക്കെ ഉണ്ടോ?
ഇല്ല ഇല്ല ഫൈവ് മന്ത് ആയതേ ഉള്ളൂ കല്ല്യാണം കഴിഞ്ഞിട്ട്.
കഴിഞ്ഞിട്ട് ആഹ് ആഹ് ആഹ് അഹ് ഹാ പിന്നെ വേറെ എന്തുണ്ട് അവിടെക്കെ വിശേഷം
ആന്റിക്ക് കുട്ടികളുണ്ടോ
ആഹ് ഉണ്ട് ഉണ്ട് രണ്ട് കുട്ടികളുണ്ട് ഒരു മോളും ഉണ്ട് ഒരു മോനും ഉണ്ട്
ഓക്കേ എത്രയിലാ പഠിക്കുന്ന അവര്
മോള് രണ്ടാം ക്ലാസ്സിലും മോന് അങ്ങനവാടിലും ഉ ഉം ഉം മോള് വർക്ക് വല്ലതും ചെയ്യുന്നുണ്ടോ
ഞാൻ ക്രാഫ്റ്റ് ഡ്രോയിങ് ഒക്കെ ചെയ്യുന്നു
ആഹ് ചെയ്യുന്നുണ്ട്ല്ലയോ ഉം
ആ
ഉം പിന്നെ
ആന്റിയെ വർക്ക് ചെയ്യുന്നുണ്ടോ
ഉണ്ടടാ ഞാൻ എക്സ്റേ ടെക്നീഷ്യൻ ആയിട്ടെ
എന്താ
എക്സറേ ടെക്നിഷിയൻ
അതന്താ
എക്സ്റേ എക്സറേ എക്സറേ എടുക്കുന്നേ
ആഹ് ആഹ് ആഹ്
ഉ അടുത്തൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുവ ആഹ് പിന്നെ നൈറ്റാ ഇന്ന് തൊട്ട് നൈറ്റാ വൈകുന്നേരം ഉം പ അന്നേരത്തേക്ക് അഞ്ചര ആവുമ്പഴത്തേന് പോയാ മതി ഉം
എത്ര മണി വരെ നിൽക്കണം അഞ്ച് മണി തൊട്ട്
അല്ലടാ എനിക്കിപ്പ നൈറ്റ് ആയതോണ്ട് അഞ്ചര തൊട്ട് രാവിലെ എട്ടര വരെ
ഓ ഓ
ഡേ ഉള്ളപ്പം രാവിലെ എട്ടര തൊട്ട് വൈകുന്നേരം അഞ്ചര വരെ
ആഹ് ആഹ്
ഉം അങ്ങനെ
ആഹ്
ഉ പിന്നെ ചില സൺഡേക്കളിൽ ലീവ് കിട്ടും
ആഹ്
ആഹ് അതേ ഉള്ളു അല്ലാതെ ലീവ് കുറവാ
ആഹ്
ഉം പിന്നെ ക്രാഫിന്റെ ക്രാഫ്റ്റിന്റെ വർക്കൊക്കെ കിട്ടുന്നുണ്ടോ
ആഹ് കിട്ടുന്നുണ്ട് ഇവിടെ അ- ഒരു ഷോപ്പ ഉണ്ട് അപ്പൊ ഞാൻ ക്രാഫ്റ്റ് ചെയ്തിട്ട് അവിടെ കൊടുക്കും
കൊടുക്കും ആഹഹ ആഹ അന്നേരം അവിടുന്ന് ആൾക്കാര് വാങ്ങിക്കൊ അതോ ഓഡർ അനുസരിച്ചല്ലോന്നോ
അല്ലല്ല അവിടെ ഞാൻ ചെയ്യണ അനുസരിച്ച് അവിടെ കൊണ്ട് കടയിൽ കൊടുക്കും അപ്പം അവര് ക്യാഷ് എനിക്ക് വ ആ സാധനം പോകണത് അനുസര്ച്ച് എനിക്ക് ക്യാഷ് തരും.
ഉം ഉം. അത് നല്ലതാ. ചുമ്മാതെ ഇരിക്ക്യണ്ടല്ലൊ വീട്ടില് ചുമ്മാതിരുന്നാലും നമ്മുക്ക്. പൈസക്ക് നമ്മടെ അത്യാവശ്യത്തിന് നക്കൊല്ല. പിന്നെ ഹസ്ബൻറ് എന്തോ വർക്കെയ്യുന്നു വർക്കെയ്യുവാന്നോ എവിടാ വെളിയിലാന്നതോ.
ആഹ് ചേട്ടൻ ഷോപ്പാ.
ആണോ ഉം. പിന്നെ. മോളെ വീടിലാണോ അതോ ഹസ്ബൻറിന്റെ വീട്ടിലാന്നോ.
ഞാൻ ആ ഹസ്ബൻഡിന്റെ വീട്ടില.
ആഹ് ആഹ് ആഹ് മോൾടെ വീട്ടിലോട്ടൊക്കെ പോവാറുണ്ടൊ.
ആഹ് പോവും അമ്മ ഇതിന്നിടക്ക് വന്നതേ ഉള്ളു.
ആന്നോ.
പോണംന്നും പറഞ് ഞാൻ. ഉച്ചക്കെല്ലാം ചേട്ടന്റെടുത്തും പറഞ്ഞ് പോകന്നൊക്കെ പറഞ്ഞൊണ്ട് നിന്നപ്പോ ഉണ്ട്. രാത്രി അമ്മയും ചേട്ടനൊക്കെ വന്നു.
വന്നോ ആഹ് അടുത്താന്നോ വീട് സ്വന്തം വീ ട് മോളെ വീട് ആ. ആഹ് അപ്പ പിന്നെ അവർക്ക് എപ്പഴായാലും വരാ അല്ലയോ.
ആഹ്.
ഉം ഹും. പിന്നെ വേറെ എന്തോണ്ടവ്ട വിശേഷം. ഹലോ.
ഹലോ.
ആഹ്. മോടെ എ അനിയതിയാന്നൊ അതോ ഹസ്ബൻഡിന്റെ അനിയതിയാണോ മോക്ക് എത്ര പേരുണ്ട്.
ഞാൻ രണ്ട് പേര്.
രണ്ടു പേര് പെൺപിള്ളേരാന്നോ അതോ.
ആഹ് ആഹ് അനിയത്തി.
അനിയത്തിയാന്നോ ഉം അനിയത്തി എത്രെ പഠിക്കുന്ന്‌.
അവള് അഞ്ചില്.
അഞ്ചില് ഉം ചെറിയ ആളാ.
ആഹ്.
ഉം പിന്നെ. ഇവിടുത്തെ ആള് അങ്ങനവാടി പോയി കൊച്ചാൾ അങ്ങനവാടി പോയി. മോക്കിന്ന്‌ അവധി ആയോണ്ട് ഉം കാർ ട്ടൂണൊക്കെ കണ്ടൊണ്ട് ഇരിക്കുന്ന് ഉം. മഴയായൊണ്ട് വെളിയിലോട്ട് ഒന്നു ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ.
ആഹ്.
ഇവിടെ മഴയല്ലിയോ തോർച്ച ഉണ്ടായിരുന്നെങ്കി വേണ്ടില്ലായിരുന്നു.
ആഹ്. ആഹ്.
ഉം പിന്നെ വേറെ എന്താണ്. ഉ
ഇന്നെന്താ സ്പെഷ്യല്ണ്ടാക്കിയെ?
ഇന്ന് സ്പെഷ്യൽ ചിക്കനുണ്ടായിരുന്നടാ,
ആഹ്,
ഉം ചിക്കൻ വാങ്ങിച്ചായിരുന്നു പിന്നെ ഇന്നലെ മോടെ ബർത്ത്ഡേ ആയിരുന്നു,
ആഹ്,
ഉം വല്യ രീതിയിലല്ലെങ്കിലും ചെറുതായിട്ട് ഏഴു വയസ്സായി, ചെറുതായിട്ട് ഒന്ന്, ആഘോഷിച്ച് ഒരു കേക്ക് മുറിച്ച് പിന്നെ വീട്ടീന്ന് അമ്മേ അച്ഛനൊക്കെ വന്നായിരുന്നു, ഉം പിന്ന അതിന്റെ ഒര് ആഘോഷവൊക്കെ ഇന്നലെ ഒണ്ടായിരുന്നു, ഇന്ന് ഹും, ഹും പിന്നെ?
ഫുഡൊക്കെ കഴ്ച്ചോ?
ആഹ് ഞാൻ ഫുഡ്‌ കഴിച്ചെടാ, ഇപ്പൊ ന വൈകുന്നേരം നൈ റ്റ് ആയോണ്ട് ഞാൻ വിചാരിച്ച് ഇച്ചിരി നേരമൊന്ന് ഒറങ്ങിയിട്ടെ, ട്ട് പോകുമ്പം പിന്നെ ഒറങ്ങാൻ അവിടെ പറ്റത്തില്ലല്ലോ? ഉം എന്ന് വെച്ച് കൊറച്ചേരം ഒന്ന് ഒറങ്ങിയിട്ട് എണ്ണീക്കുമ്പഴ്ത്തേന്, ഓക്കെ ആഹ് പിന്നെ വൈന്നേരം അഞ്ചരാ ആകുമ്പോഴ്‌ത്തേന് പോണം അടുത്തായോണ്ട് ടൂ വീ വണ്ടിയുണ്ട് എനിക്ക് അതിനാത്തങ്ങ് പോയാ മതി പത്ത് മിന്ട്ടത്തേ ഒള്ളൂ ഉം എന്ന പനിയാ ഒരാഴ്‌ ച്ച കൊണ്ടേ വയ്യ ചുമ എടയ്ക്കെടക്ക്
ഉം
ഉം പിന്നെന്താ അവിടെ എന്തോ ഉണ്ട് വിശേഷം വേറെ?
ഇവിടെയെന്താ ഇവിടെ എല്ലാർക്കും സുഖം
എല്ലാർക്കും സുഖം ഹും ഉം പിന്നെന്താണ്? ഉം പിന്നെ അമ്മയൊക്കെ എന്തോ പറയുന്നു?
അമ്മ ഇവിടെ അടുത്തുണ്ട്
അടുത്ത്ണ്ട് മ്മ്ഹ് ഹസ്ബൻഡിന്റെ അമ്മയല്ലയോ അത് അല്ലയോ? ഉം ഉം ഉം ഉം പിന്നെന്താണ്? അമ്മക്ക് ജോലിയുണ്ടോ ഉണ്ടോ അതോ ഹൗസ് വൈഫാന്നോ?
ഏഹ്?
അമ്മയ്ക്ക് ജോലി വല്ലോം ഉണ്ടോ? അതോ ഹൗസ് ആന്നോ? ഉം ഉം ഉം ഉംഹ്
ടൂറൊക്കെ പോയിട്ടുണ്ടോ?
എന്തോ?
ടൂറ് ടൂറ്
ടൂറ്
പോയിട്ടുണ്ടോ
ഉണ്ടട ഞാൻ കോളേജിലൊക്കെ പഠിച്ചപ്പം പോയി പിന്നെ കല്യാണം കഴിഞ്ഞപ്പൊഴും പോയി പിന്നെ ഇപ്പം വർക്കിന് പോകുന്നോണ്ട് ഇപ്പ എങ്ങും പോവാനുള്ള സമയം ഇല്ല പിന്നെ ഹസ്ബൻഡും ഇല്ലല്ലോ ഇവിടെ നാട്ടിലില്ല വെളീല. ആഹ് ഇപ്പം വെ ഇപ്പഴെങ്ങാണും പിള്ളാരും ഇപ്പഴാ ഒന്ന് ഇച്ചിരി ഒന്നായത് മറ്റേ കുഞ്ഞു പിള്ളോരൊക്കെ അല്ലായിരുന്നൊ മോനൊക്കെ പൊടി ആയോണ്ട് എങ്ങും അങ്ങനെ പോകാൻ പറ്റിയതൊന്നുല്ല കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇനിപ്പം പോണം ഹും
ആഹ്
കോളേജിലൊക്കെ പഠിക്കുമ്പോം പോയാല് കോളേജിലൊക്കെ പഠിച്ചപ്പോ വയനാട്ട് വയനാടും ഊ ട്ടി അവിടടൊക്കെ ആയിരുന്നു പോയത് ഉം മോളു പോയിട്ടുണ്ട് പോയില്ല്യാ
ആഹ് ഞാൻ പോയി മൂന്നാർ കൊടയ്ക്കനാല്
ആഹ് ആഹ് ആഹ് ആഹ് ഉം ഉം
റ്റ് പോയത് ഇവിടെ കന്യാകുമാരീല്
കന്യാകുമാരി ലെ ആഹ് ആഹ് ആഹ് ഉം ഞാന് ഇതുവരെ കന്യാകുമാരി പോയിട്ടില്ല ഉം ആഹ് പിന്നെന്താണ് വേറെന്താ
ആഹ് പെറ്റ്ണ്ടോ വീട്ടില് പെറ്റ്ണ്ടോ?
എന്തുവാടാ
പെറ്റ് പെറ്റ് പെ
ഇല്ലടാ ഇല്ല ഇല്ല. ഉം ഒന്നൂല്ല.
ഇഷ്ടയില്ല?
എന്തോ?
പെറ്റ് വളർത്താൻ ഇഷ്ടയില്ല?
ഇഷ്ട്ടല്ലാഞ്ഞിട്ടല്ല പിന്നെ അതിനെ നോക്കാൻ ഇനിപ്പൊ ജോലിക്കൊക്കെ പോന്നോണ്ട് പിന്ന അ തിനേം കൂടെ നോക്കാനുള്ളെ സമയോ ഇല്ല ഉം. പോകുന്നു രാവിലെ പോകുന്നു വൈകിട്ട് വരുന്നു അങ്ങനെ അങ്ങനൊക്കെ ഇല്ലേ പിന്നെ. ഉം എന്നാ ശരിയടാ
ആവൊ ശരി.